കേൾക്കാനില്ലേ ആഹ് കേൾക്കണ്ല്ലേ ആഹ് ആഹ് ആഹ് ആഹ് സുഖായിട്ടിരിക്കുന്നു ഉം എന്താ വിശേഷം അവിട്ത്തെ
ഓഹ് ഞങ്ങക്ക് ഇന്നലെ ഒരു ഭയങ്കര വിശേഷവായിരുന്നു
ആഹ് പറയൂ കേൾക്കട്ടെ നല്ല രസൊള്ള വിശേഷ ആവട്ടെ
ആ രസോം വിഷമൊള്ളോം കൂ പാറുന്ന ഞങ്ങള് ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാന്നപ്പം ഒണ്ടെ അപ്പറത്ത് ഞങ്ങളെ പടിഞ്ഞാറെ വശത്തോട്ട് ചെന്നപ്പോണ്ട് ഒരു ചേര പോലൊരു സാധനം ചേര പോലെ മഞ്ഞ കളറില് ഒരെണ്ണം അവിടെ ചുറ്റിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ ഇരിയ്ക്കുന്നു കേട്ട ഒര് മോളെന്റെടുത്ത് പറഞ്ഞു അമ്മ ചേര വന്നു കെടക്കുന്നെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അതൊരു കാര്യം ചെയ്യാതെ അതെ അത് അത് ചേരല്ലേ അതങ്ങ് ഓടി പോകൂന്ന് പറ സൗണ്ട് കേക്കുംമ്പോ അതങ്ങ് ഓടി പൊക്കോളൂന്ന് പറഞ്ഞ്‌ എന്നിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പ ഈ കല്ല് പറുക്കി എറിഞ്ഞിട്ടൊന്നും ഇത് പോന്നില്ല
ആഹ്
അങ്ങനെ ഞാൻ ഇത്തിരി ജോലി വല്യൊരു കല്ലെടുത്തെറിഞ്ഞ് എന്നിട്ടും ഇത് പോവുന്നില്ല അങ്ങനെ ഞാൻ എന്താന്നറിയാവോ ഒരു കമ്പിങ്ങനെ എടുത്ത് ദൂര നിന്നോണ്ടിങ്ങനെ ഇതിനെ കുത്തിയപ്പം ഇതില്ല് ചുറ്റിട്ട് ഇരുന്നേന്തന്നറിയാവൊ ഒരു തവളെങ്ങനെ പിടിച്ചോണ്ടിരുന്നേന്ന് കേട്ട പിടിച്ച് പിടിച്ചിങ്ങനെ കൊണ്ടെരുന്ന അതാ എല്ല കല്ലൊക്കെടുത്തെറിഞ്ഞപ്പഴൊന്നും ഇതനങ്ങാഞ്ഞത് പിന്നെ നോക്കിയപ്പോ എന്തുവാ ഓനാ ഇതിങ്ങനെ പെറന്നോട്ട് നീങ്ങി നീങ്ങി നീങ്ങി അയ്ന്റെ തലന്റെ ഇടയ്ക്ക്ന്ന് വലിച്ച് ഊരി പ ത്തിയങ്ങ് വിരിച്ച് അയ്യോ അയ്യോ ഞങ്ങള് ഇല്ലില്ല അത് ഓടി റ്റെ ഇതിൻ റ്റാം അതാ പടിയൊണ്ടല്ലോ മേൾലോട്ട് കേറുന്ന പടി ആ പടീട എടയ്ക്കോട്ടങ്ങ് കേറി പിന്നെന്ത് എന്ത് ചെയ്യുന്ന ഞങ്ങക്ക് രണ്ടുപേരേ ഒള്ളു ഞ ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് ദൂരെ ഇങ്ങനെ മാറി നിക്ക്യ ഇതവ്ട്ന്ന് എങ്ങോട്ടെങ്കിലും എറങ്ങി പോണോന്നറിയാൻ വേണ്ടിയേ
ഹാ ചെറിയ മക്കളൊക്കിണ്ടെങ്കിലാണ് പേടി ആഹ് ഉം ചെറി
നേരം കഴിഞ്ഞിട്ട് ഇത് അനങ്ങുന്നില്ല പലരേം വിളിച്ച് കേട്ടാ ഒത്തിരി പേരെ വിളിച്ച് ഇങ്ങന ഇതിന് സഹായിക്കാൻ വേണ്ടിയേ അന്നേരം ആരും വെരുന്ന ആരേലും ഈ പാമ്പ് പിടുത്തക്കാരുടെ നമ്പറില്ല അങ്ങന ഞങ്ങളന്നെ ആഹ് ആഹ് അല്ല ആ അവരെ നമ്പര് വേണ്ടേ അങ്ങനെ അങ്ങനെ ഞാനെന്താെന്നറിയാവോ പോലീസ് സ്റ്റേഷനീ വിളിച്ച് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ അല്ല ഞാൻ പറഞ്ഞ് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനൊരു സഹായം വേണം സാറേ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്ന് അതെനിക്ക് ഞാൻ ഞാനും മോളും മാത്രേ ഒള്ളെ ഞങ്ങൾ പേടിച്ച് മാറി നിക്കാ പാമ്പ് പിടുത്തക്കാരുട നമ്പറെങ്ങാണം ഒണ്ടെങ്കി ഒന്ന് തെരിക അല്ലെങ്കി അവരെ ഒന്ന് പറഞ്ഞ് വിടീ ചെയ്താല് വലൃ ഉപകാരായിരിക്കും എനിക്കൊരു സഹായം കിട്ടിയേ പറ്റത്തോള്ളെന്ന് പറഞ്ഞ് അന്നെരം ഒടനെ അവര് പറഞ്ഞു മാഡം വെഷ് വെഷ്മിക്കണ്ട ഞങ്ങളിതാ ഇപ്പം പറഞ്ഞു വിടാന്ന്
ആഹ് ആഹ്
പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോണ്ട് അയ ലവര് വിളിക്കുന്ന് അതാ അയ്യൊ ഈ പോലീസീന്ന് ഈ പാമ്പു പിടുത്തക്കാർക്ക് നമ്പര് കൊട്ത്ത് കേട്ടാ നം നമ്പര് കൊടുത്ത് അന്നെരം പറഞ്ഞ് ആ നാ അന്നെരം അവരെന്തെ എടുത്തിട്ട് നമ്മളെല്ലാം വിഷമിച്ച് ഇങനെ നിക്കല്ലേ അന്നെരം അവര് പറയാണെ പെണ്ണെ ഇനിയെ എപ്പോഴെങ്കിലും ഇത് ഇങ്ങനൊള്ള സംഭവങ്ങളൊണ്ടായ ഞങ്ങള തന്നെ വിളിക്കണം കേട്ടൊ ഈ നമ്പറിലേ വിളിക്കാവുവേറെ നമ്പ ആരെയും വിളിക്കരുത് ഞങ്ങൾ തന്നെ വരും എന്നിട്ട് നമ്മളടത് ഞങ്ങളതാ വരിയാ എന്നൊന്നും പറയല്ല അന്നേര അയാള് പറഞ്ഞഞ് ആ ഞാന് ഒത്തിരി ദൂര സ്ഥലത്ത് നിക്കിയാ അതുകൊണ്ട് വേറെ ആളണ്ട് അവരെ പറഞ്ഞു വിടാന്
ആ ആ
നമുക്ക് ആരെങ്കിലും കിട്ടാ മതിയല്ലേ നമ്മക്കിപ്പ അങ്ങനെ ഞങ്ങള്പറഞ്ഞപ്പോ ഉണ്ട് വേറെ ആള് വന്ന്ു വേറെ ഒരാള് വന്ന് അന്ന് ഒരു അധികം പ്രായമൊന്നുല്ല പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൊരു പയ്യൻ അവ ൻ വന്ന് അവിടെ എല്ലാം തപ്പിയാർക്കന്ന് പിടിച്ച് പിടിക്കാൻ പറ്റിയില്ല ഇത് ആ ആ പാതയുടെ അടിക്കോട്ട് ഒരു വലിയൊ ഒരു പൊനം പോലെ ഒരെണ്ണംമുണ്ട് ണ്ടായിന്ന ഇത് അതങ്ങോട്ട് അതിലോട്ടങ്ങ്കേറിപ്പോയി
അയ്യോ ഇതിപ്പോ മഴക്കാലല്ലേ മഴക്കാലയപ്പോക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും ഉ
അന്നേ രഅവര് പറയുന്ന എന്താന്ന് വെച്ചാന്ന മഴ പെയ്യുമ്പോ ഇത് മാളത്തി കയറിയിരിക്കുംന്ന്
ആഹ അല്ല മഴ പെയ്യുമ്പോ പുറത്ത് ചാടുന്നല്ലേ പറയാ വെള്ളം കേയറി മാള ളത്തിന്റെ ഉള്ളിലൊക്കെ വെള്ളം കേറുമ്പോ
ആ ഇവിടെ വെള്ളം അങ്ങനെ കേയറുന്ന സ്ഥലഅല്ല അവടെ പറഞ്ഞ തന്ന ഇങ്ങനെ ഇരിക്കും പിന്നെ ഇടക്ക് വരുന്ന ഈ വെയിലുണ്ടല്ലോ അതിന്റെ ചൂട് അവവർക്ക് സഹിക്കാനേ പറ്റത്തില്ലന്ന്
ആ അതൊണ്ടാവും ആ
പൊറത്ത് ചാടുന്നന്ന് അങ്ങനെ പിന്നെ ആ ഞങ്ങളെ വിഷമം കണ്ട കൊണ്ട് പിന്നെ ഇച്ചിരി സിമെന്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ആ പയ്യെൻ ന്തനിറിയ വോ അത് കുഴച്ച അത് ഇത്രയും അങ്ങ് അടച്ച്
ആഹ
അങ്ങ് അടച്ചു തന്നിയ ങ്ങക്ക് അങ്ങനെ പിന്നെ വന്നി ട്ടറിഞ്ഞു വിഷമിക്കുകൊന്നും വേണ്ട ഇനി എന്തെങ്കിലും ഉണ്ടെങ്കി ഞങ്ങളെ വിളിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോയി പിന്നെ അടച്ച ആഹ അടച്ചത് അന്നലും പിടിച്ചുകൊണ്ട് പോയെങ്കിൽ നമുക്കൊരു സമാധാനാണ്
അതെ അതെ അല്ല അത് സിമന്റ കൊണ്ടൊക്ക അടച്ചു കഴിഞ്ഞാ പിന്നെ പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ട തന്നെയാണ്
ആഹ ആഹ ആഹ് ആഹ് ആ അങ്ങനെ ആഹ അങ്ങനെ എന്ന അങ്ങനെ പറഞ് അമ്മളെ ഇപ്പൊ അടിസ്ഥാനം കൊത്തി ഇളക്കുകന്ന് വെച്ചാലും അത് നടക്കത്തില്ലെന്ന് കാര്യം ഇവര് സൗണ്ട് കേൾക്കുന്നതിന് കേൾക്കുന്നേനെ
ഉള്ളോട്ട് ഉള്ളോട്ട് പോകും അന്നേരം നമ്മള് ഏതൊരു വീടിന്റൊയാലും അടി സംസ്ഥാനത്തിനകത്ത് ഇങ്ങനെയുള്ള ജീവികൾ കയറിയ അങ്ങന അങ്ങ് കറി കയറി അങ്ങ് പോകത്തെ ഉള്ളു പിന്നെ
ഓ.... പിന്നല്ലാതെ ഇപടുത്ത കാലത്തന്നെ ഇണ്ടായല്ലോ തലേയുടെ ഇടെന്ന് കുട്ടികളെപാമ്പ് കടിച്ചതും
ആ ആഹ് ആ് അത് പക്ഷെ വേറൊ കര്യണ്ട് പാഷം ബ്രൂട്ട് അതും ഇതും എല്ലാം വളർത്തി ഇങ്ങനെങ്ങ്
ആഹ് ആ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളു ള്ള വീടായിരുന്നു ആ അതുകൊണ്ട് ആഹ
ആഹ അങ്ങനെ അങ്ങനെ ആഹ അങ്ങനെ എന്തായാലും ന്ന അങ്ങനെരു സംഭവം നടന്ന് അങ്ങനെ പേടിയായിരുന്നു ചോറുണ്ണാൻ ചെന്ന് ഇരിക്കുമ്പോഴും കണ്ണ് ഉറക്കം പിടിക്കുമ്പോഴും എല്ലാം ഞാനപ്പ തോല വാലി എന്റെ ഇടയ്ക്ക്ന്ന ശക്തിയായിട്ട് താല വാലിച്ച് ഞ്ഞ് ഊരി
അയ്യടാ ഹാ ഉം അപ്പൊ ഇന്നലെ ഉറങ്ങിട്ടേ ഇല്ല
ഉറങ്ങുമ്പടല്ലല്ല തല വലിച്ച് ഊരി പത്തി എങ്ങ് എല്ലാം ഒരു സ്പോട്ടില ഒരു ഒരു ഒരു മിനിറ്റിന്റെ ഒരു ആ പലിച്ച ഊരുന്നതും വിടർത്തുന്നതും അല്ല അങ്ങനെ ഞങ്ങള ഓട്ടം അങ്ങനെ ഞാൻ കമ്പും നിങ്ങളുള്ളവരെ കമ്പം എടുത്തോണ്ടിരിക്ക കാര്യം ഇതിന്റെ കഥവിന്റെ ഇടയ്ക്കൂടെ കഥവൊക്കെ ഞങ്ങളെ അടച്ച് ആ എന്നാലും അന്റെ ഇടക്കൂടെ അങ്ങനെ ഞൂന്ന് അകത്ത് കയറിയ പിന്നെ പണിയല്ലേ അകത്ത് കറിയാ പിന്നെ പണിയല്ലേ അങ്ങനെ ഞങ്ങൾ അതെല്ലാം അടച്ചമ്മച്ചും പിന്നെ ഞങ്ങള് ആ പിന്നെ അല്ല കുത്തിയപ്പോഴത്തേക്ക അല്ല അതിന്റെ ഇടക്കോട്ട് കേയറി പോയത്
ആഹ ആഹ
അങ്ങനെ ഒരു ഭയങ്കര വിഷമാവസ്ഥ അങ്ങ് ഉണ്ടായി
ഉം എന്താലും ഇപ്പൊ കൊഴപ്പില്ലല്ലോ ഇപ്പൊ പാമ്പൊക്ക് പോയില്ല ഇ സന്തോഷായിട്ട് ഇരിക്കയാ ആഹ് മഴയൊക്കെ കൊണ്ട് മഴയൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ട് നല്ല രസല്ലേ
ആഹ്
മം
മഴ
ജീവികള ഒന്ന് പുറത്തിറങ്ങ അവർക്ക് മഴ പെയ്യുമ്പോ രസം അപ്പൊ അവര് പുറത്തിറങ്ങും ഉം ഉം ആ അതന്നെയാണ്
നമ്മളെ പേടിച്ചു ജീ ജീവൻ പോന്ന മട്ടില്ലിക്ക മം മം അങ്ങനെ നമ്മള ഇരിക്കുന്നത് പക്ഷെ ഇവര് പറയുന്ന ആഹ് ആഹ് അവർ അവര് പറയുന്നത് അതിനെ വഴിക്ക് വിട്ടാ അതൊന്നും ചെയ്യത്തില്ലന്ന് പക്ഷ പക്ഷെ നമ്മള് ആ അതിനെ നോവിക്കാതിരുന്ന അതൊന്നും ചെയ്യത്തില്ലെന്നാണ് അവര് പറയുന്നത് പക്ഷെ നമ്മക്ക് എപ്പഴും ഭയവല്ലേ
അതെ നമുക്ക് ഒരു ധൈര്യല്ലല്ലോ മക്കളൊക്കെ ഉള്ള വീടുകളല്ലേ ആഹ ആഹ് ആഹ്
ആഹ് പിന്നെ വേറെ എന്താണ്ട്
വേറെ എന്താ നല്ലതന്നെ ഉച്ചക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ്ക്കെ ആയിക്കഴിഞ്ഞു ഇനിയിപ്പോ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുവയാണ്
ആഹ് ആഹ് അങ്ങനെ ഞാ ഇവിടെ ആ ആഹ് ആഹ് ആ ഞാൻ ഇവിടെ നാല് റ്റം വൃത്തിയാക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുക എന്നാ ഞാൻ ഒരു ഇചിരി അത് പറയണ്ട
ആഹ നിറയ പുല്ലുകളാണ് നിറച്ച പുല്ലാണ് എങ്ങനെയ അത് എടുക്കും എന്നുള്ളത അറിയില്ല ദിവസം ഇങ്ങനെ ചെയ്തോണ്ടി ഇരിട്ട് ഒരു മാറ്റം കാണുന്നില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കയല്ലേ
ആഹ് അത് ന്നെ അത് തന്നെ ഉം മഴയ്ഞ് പെയ്തൊണ്ടിരിക്കുന്ന് പുല്ല് ഞമ്മള ഒര് അല്ലത് പറിച്ച് തീർന്ന് അപ്പുറത്ത് എല്ലുമ്പോഴത്തേക്ക് അവടെ
മുമ്പിലും ബേ പറക്കല അതാ അന്റെ പരമാവധി. അടന്ന ന്നട ന്നട ന്ന കന്ന് വീണ് ഞാൻ നേരം വൾത്ത് എണീറ്റ ബ്രേഷും പേസ്റ്റും എടുക്കുന്നത് പിന്നെ. ലാദനെ തൊട്ടി എട്ത്തോണ്ട് വെച്ച് ലാദനെ ഇത്രയും പറഞ്ഞി ഞാ ആ ഒരു. കുഴി ദൂരെ എടുത്തിട്ടിട്ടുണ്ട് അതിനകത്ത് കൊണ്ടിടും ആഹ്. അതിനകത്ത് കൊണ്ടിട്ടിട്ടാണ് പിന്നെ പല്ലേപ്പും പിന്നെ നമ്മള സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ആഹ് ആഹ്, കൃഷി എന്തെങ്കിലൊക്കെണ്ടോ വീട്ടില്? പച്ചക്കറികൾ എന്തെങ്കിലു ഒക്കെ ണ്ടാക്ക്ണ്ടോ ണ്ടോ?
പച്ചക്കറിയൊക്കെ ഒണ്ട് പക്ഷെ ഈ മഴയത്തെല്ലാം പോയി കഴിഞ്ഞ്. മഴയത്തെ എല്ലാം. ആഹ് അതെ ആഹ് അതെ അതെ പയറൊക്കെ നല്ല പിടിച്ചു വന്ന് പിടിക്കാൻ തൊടങ്ങിയതും പെരുമഴ ഒന്നിച്ചു നിന്ന് എന്റെ ചെവിടങ് അഴുകിപ്പോയി.
ആഹ് അതെ അതെ ഉം എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടു അതോ നിങ്ങള് വീട്ടില് ണ്ടാക്കണ ജൈവവളാണോ ഉപയോഗികാ?
ആഹ് വീട്ടിലുണ്ടകുന്നത് എടും. ന്നെ പിന്നെ ചെൽപ്പോ ഞാൻ മറ്റേ മേടിച്ചിടും. പേടിച്ചു വിടും പക്ഷെ മേടിച്ചു വിട്ടെങ്കി നല്ലോണം പിടിക്കത്തോളു പിന്നെ അല്ലാതെ ഈ പിന്നെ കീടനാശിനീന്ന് പറയുന്നത് നമ്മള് അന്ന് ഉണ്ടാക്കി. സോപ്പ്ള്ളും പിന്നെ കടയിൽന്ന് ഈ പുയിലയുടെതൊക്കെ മേടിച്ചോണ്ട് വന്നേ.
ആഹ് നമ്മള് വീട്ടില്ണ്ടാക്കണ ച ക്കാളി വേസ്റ്റ് ഉള്ളി തക്കാളി അതിന്റെക്കെ തോലുകള് ഒക്കെ ആഹ് കഞ്ഞിവെള്ളത്തില് ഇട്ടിട്ട്
ആഹ് വെള്ളം എടുത്തൊഴിക്കാ അല്ലെങ്കി ഇതിനെ വേറെ ഇട്ടിട്ട് അതിനെ ഒണക്കണം വെയിലത്തിട്ട് നല്ല കണ ഒണക്കണം ഒണക്കീട്ട് ഒണക്കുമ്പോ നല്ല പൊടി പോലെ വരും അന്നേരാ ആ പൊടി വാരി നല്ലായിട്ട് പിടിക്കും പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ആണെങ്കി ഒണക്കി പൊളിച്ച് ട്ട നല്ലോണം പിടിക്കും.
ആഹ് വല്ലം പിടിക്കും അത് ആഹ് ന്നല്ല ന്നല്ല വളാണത് ആഹ്.
ആഹ് അത് പക്ഷെ നമ്മള് ഈ മഴ ഇങ്ങനെ ആയിക്കുന്നേന് മുമ്പ് ഇടണം പിന്നെ വെച്ചെല്ലാം റെഡിയാ ആക്കണം മഴ ഇ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ചട്ടി വെച്ചാലും തറേ വെച്ചാലും മഴ കൊണ്ടങ്ങ് അവേ അങ്ങ് പോവും.
ന്ന
ആഹ് ശരി ശരി. ഉം.